ഹലോ?
ഹലോ ആഹ കേൾക്കുന്നുണ്ടോ?
ആഹ ആ കേക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം.
ആ സുഖണ്.
പണിയക്ക ആ ചായ കുടിച്.
ആഹ്
ഇതായെ കുടിച്ച് ആ മോളെൊക്കെ സ്കൂള് പറഞ്ഞയച്ച് പണിയൊക്കെ കഴിഞ്ഞില്ല പണിയൊക്കെ ഒരുങ്ങ്ണെള്ളൂ. മോക്ക് ഫു് ഫുഡ് ഇതൊക്കെ കൊണ്ടാണം അപ്പൊ പിന്നെ അതൊക്കെ ആക്കി.
ആഹ അതന്നെ ആഹ അതെ ഞാനും അങ്ങനെത്തന്നെ കുട്ടികൾക്ക് കൊണ്ടാവള്ളൊതോക്കെ റെഡി ആാക്കി ഓല ആ ഓല പറഞ്ഞയ്ച്ച്. പിന്നെ ഇങ്ങനെ ആ ചെറിയ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ ഉണ്ട്. ഉം ത തുടക്കല് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ആ പുറത്ത്ക് ഇറങ്ങാൻ പിന്നെ പറ്റൂല നല്ല മഴയാണ് ഇവിടെ അവിടെ
ആഹ ഇന്ന് കുറവുണ്ട് ഇന്ന് അങ്ങനെ മഴ പെയ്തിയില്ല. ഇന്ന് വെയിലാണ്. അവിടെ എപ്പഴുംണ്ടോ മഴ.
ആഹ് ഇവിടെന്ന് നല്ല മഴേന ഇന്നലെയൊക്കെ കുറച്ച് പകുതി വെയില് പകുതി മഴ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് ഇവിടെ രാവിലെ തൊട്ടേ മഴയാണ്. അപ്പൊ പിന്നെ മുറ്റത്തക്ക് ആഹ ഇവിടെ പിന്നെ മുറ്റത്ത് ക് ഇറങ്ങാനൊന്നും പറ്റുല്ല. ആ അതുകൊണ്ട് അപ്പം വീട്ടന്റെ ഉള്ളി പത്ത് മണികൾ മാത്രം അങ്ങനെ ചെയ്തിട്ട് പിന്നെ എത്ര മക്കളാ.
ഒരാള് ഉള്ളൂ.
ഏ ഒരു കുട്ടിയള്ളൂല്ലേ എത്ര വയസ്സായിക്ക്ണ് കുട്ടിക്ക്.
ഓക്ക് നാലര് എ കെ ജി ല ണ്
ആഹ ശരി ആഹ് ഇപ്പൊ ചേർത്തിട്ടുള്ളായിരിക്കും. ല്ലേ
ആ ഇ പ്രവശം ചെർത്തിട്ടുള്ളു.
ആഹ ശരി ശരി പിന്നെ ഇവിടെ രണ്ടാ ആളണ് ഒരുആൺ ഒര് പെണ്.
ആഹ ആഹ
പിന്നെ ഭർത്താവ് പണിക്ക ക അത് ഒരാള് ഏഴ പിന്നെ ഏഴിലാണ് ഒരാള് പിന്നെ ഭർത്താവ് പണിക്കൊയാ.
ഫുഡൊക്കെ കൊണ്ട് പോകല് ക്കാറല്ലേ ഇന്ന് ഇന്ന് പോയില്ല ഇന്ന്
ആഹ
ഇന്ന് എന്താ ഏ സ്നാക്സ് ആ
ആ ബാക്കി കൊണ്ടോണം ഉ മൂന്ന് മണി ആകുമ്പോ റിട്ടേൺ വരും ചെയ്യും. അങ്ങനെയാണ്.
ആഹ് ആഹ് എന്താ ഇംഗ്ലീഷ് മീഡിയം ആണോ അങ്ങൻത്തെ സ്കൂളാ
ആഹ് ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആണ് ഇല്ല വീട്ടില് പിന്നെ ആരാള്ളത് ഉമ്മ ഉപ്പ ആഹ് അവര് ഒരു വണ്ടി വരും
ഉം ഇപ്പയില്ല ഇമ്മയും ഹസ്ബന്റും ഞങ്ങളന്നെ ഉള്ളൂ ഉം പിന്നെ എന്നാ ഇന്നെന്താ ചോറിന് എന്താ സ്പെഷ്യല് ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കണില്ലേ ഹെലോ
ആഹ്
ഹലോ കേൾക്കിനില്ലേ
ഇല്ല എത്രയാണ്